ആഹ് കേൾക്കുന്നില്ലേ?
ആഹ് കേൾക്കുന്നുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം?
സുഖം ഉം
ചായ കുടിച്ചോ?
ആ ചായ കുടിച്ചു.
എന്ത് ചായക്ക് എന്താ കടി
ചായക്ക് ബിസ്‌ക്കറ്റ് ആരുന്നു.
ബിസ്ക്കറ്റോ ആ എന്തെങ്കിലും പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കല് ഉണ്ടോ വൈകുന്നേരൊക്കെ?
ഇടക്ക് ഉണ്ടാക്കും
മഴക്കായാണ്ടാക്കിയാ രസാലേ മഴയൊക്കെ തിന്നാനും ഉം ഞാൻ പറയും നല്ല മഴെയ്യുമ്പോ നല്ല ഉള്ളിവടയൊക്കെ മൊരിഞ്ഞ ഉള്ളിവടയോക്കെ തിന്നണം എന്താരെ സം ഉണ്ടാക്കും അറിയുവോന്ന് ആ ചൂടുള്ള ചായയോ അതേപോലെതന്നെ മീ ച്ചറൊക്കെ എങ്ങനെയുണ്ട് കാലാവസ്ഥ എന്താ പാട് മഴതന്നെ ആഹ് അല്ലെ ഇവിടെ ഇപ്പൊ ഇന്ന് നേരത്തെ കൊറച്ച് ചാറി പിന്നെ അതേപോലെ പോയി. പിന്നേം കൊറച്ച് ചാറും പോവും അത്‌ തന്നെ വല്ലാണ്ട് പെയ്യാനൊന്നുമില്ല അവിടെ എങ്ങനെ
ഇവിടെയെം അങ്ങനെതന്നെ പിന്നെ എടക്ക് നല്ല പെയ്യുന്നുണ്ട്
എടയ്ക്കു നല്ല പെയ്യുണ്ടല്ലേ ഇവിടെ അങ്ങനെയൊന്നുമില്ല ആഹ് കുട്ടികളൊക്കെ വന് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടാക്കുമല്ലേ? എങ്ങനെ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാല് പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കോ?
ഇല്ല ഈ ചായേം കടിയും പിന്നെ രാത്രിയെ ഫുഡ്‌ കഴിക്കോള്ളു ചോറ് തിന്നുവൊള്ളൂ
ചോറ് തിന്നുവൊള്ളൂല്ലെ അപ്പം രാത്രി എന്താ ഉച്ചക്കൊക്കെ ഉച്ചക്ക് ഉണ്ടാക്കുന്നെ തന്നെയാണോ രാ
ആഹ് രാത്രിയെക്കും അത്‌ തന്നെ ആഹ് ആഹ്
എന്നെന്താണ്ടാക്കിയത്
ഇന്ന് ചിക്കന്ണ്ട്
ആ ആഹ് ചിക്കന് ആ അങ്ങനെലേ ഉം പിന്നെ എപ്പളാ നേരത്തെ കഴിക്കോങ്ങള് ചോറൊക്കെ
ക്കും അവര് നേരത്തെ ഉറങ്ങും
നേരത്തെ ഉറങ്ങും കഴിക്കാറില്ല ശരിക്കും നേരത്തെ കഴിക്കണം നമ്മള് ഭക്ഷണം മണിഏഴരകുമ്പോത്തിന് നമ്മള് ഭക്ഷണം കഴിക്കണംന്നാണ് ന്നാപിന്നെ നമുക്ക് നമുക്ക് കുറച്ചു നേരം വിശ്രമം ആ വിശ്രമിക്കാലോ നമ്മളിതിങ്ങനെ ഒരു പത്തുമണി ഒമ്പതര പത്തുമണി ഒക്കെ ആകുമ്പോ ഭക്ഷണം കഴിച്ച് പിന്നെ പെട്ടെന്ന് നമ്മള് കിടന്നുറങ്ങുമ്പോ നമ്മ നമ്മളത് ആരോഗ്യം നമുക്ക് ന ആരോഗ്യപരമായിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നംണ്ട് നമ്മൾ തിന്നാണ്ട് നമ്മള് കെടന്നുറങ്ങുമ്പോ നമുക്കത് ലേ ഇല്ല ലയിച്ച് കിട്ടാൻ ഭയങ്കര പ്രയാസാണ് ദഹനം വേണമെങ്കി നമ്മള് കിടക്കരുത് ന്നാ പറയല് പ്പെല്ലാരുപ്പൊ ഉച്ചക്കായാലും പു ചോറ്ന്നാ കെടന്നു പിന്നെ അതെല്ലപ്പ നമ്മളെ പണി നമ്മുക്ക് വേറെ പണിയൊന്നുല്ലല്ലോ പിന്നെ ജോലിക്ക് എന്തെങ്കിലൊക്കെ പോണോലാവണം
ആഹ് അങ്ങനാവണം
ക്കെ നമ്മളൊക്കെ നമ്മളൊക്കെ ആരോഗ്യം ഒക്കെ കുർച്ചുംകൂടിയൊക്കെ കഴിയുമ്പോളാവും നമ്മളെ ക്കറിയ നമ്മളിപ്പ കാണ ഇല്ല ഇപ്പ നമ്മള് ശ്രദ്ധിക്കൂല ഇപ്പ നമ്മള് ഇപ്പൊ പൊർത്തുന്ന് കിട്ടുന്ന ഭക്ഷണയാലും നമ്മക്ക് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തെേക്കാളും ഇഷ്ടം അത അത്പോലെ തന്നെ പുറത്തുന്ന് കഴിക്കുന്ന ഭക്ഷണത്തോടാണല്ലോ അപ്പൊ അപ്പൊ അത് കഴിക്കുമ്പോളാവും അത് കഴിക്കുമ്പോ നമുക്ക് ഭയങ്കര നാവിനൊക്കെ നല്ല രു ചിയായിരിക്കും പക്ഷെ അത് ഭാവിയിലോട്ട് നമ്മളത് അതിന്റെ കേടൊക്കെ അന്നേരാവും അറിയ നമ്മളെ പയേ പണ്ടുള്ളോർക്കൊക്കെ അതേപോലെ തന്നെ എന്താണ് അവർക്കങ്ങനെ രോഗൊന്നും വരാറില്ലല്ലോ എന്താണ് ഈ കാരണം വിചാരിച്ച ഇവര് മണ്ണില്ണ്ടാക്കുന്ന പൂള ചക്ക കാവുത്ത് കൗങ് ചക്കര ആഹ് ചക് ആ ഓൽ ആഹ് പണിയെട്ക്കും ചെയ്യും ഇതൊക്കെ കൃഷിയെയ്ത്ണ്ടാക്കും ചെയ്യും അവരൊക്കെ ഉം ഇപ്പം നമ്മളെക്കൊണ്ടാരോട് ആരട്ത്തെങ്കിലും പറ്റൊ ഇതേപലെതന്നെ പൂള കുയിച്ചിടാനൊന്ന് കൈക്കോട്ടെടുത്താണ്ട് കൊത്താനാരെങ്കിലും കൊ ത്തുവോ നമ്മള് വേഗം പണിക്കാരേൽപ്പിക്കന്നല്ലാണ്ട് മേലനങ്ങിയമ്മള് പണിയെട് ക്ക്‌ണില്ലല്ല്പ്പൊ ഇപ്പ മിഷീനുകളാണെ പണ്ടത്തെമാരിയൊന്ന് പണ്ടുള്ളവല് ജീവിച്ചമാതിരിയൊന്നും ആ ആരോഗ്യത്തോട്കൂടി നമ്മുക്കൊന്നൊരിക്കലും നമ്മളെക്കെ കൊറച്ചുംകൂടി കയിഞ്ഞാ ജീവിക്കാൻ നമ്മളെ കൊണ്ട് കയ്യൂല കാരണം അവര് അവരിതേപോലെതന്നെ നല്ലോണം തിന്നും
ആഹ് അധ്വാനിക്കും ചെയ്യും ഉം ഇപ്പെന്നാ ചോറ് മൂന്ന്നേരം കയിക്കാൻ കയുന്നില്ലല്ലോ രണ്ടു നേരന്നോ
ആഹ് അതാണ് ആഹ് അന്നൊക്കെ ചോറ് അതേപോലെതന്നെ കഞ്ഞി കഞ്ഞിയൊക്കെന്നറഞ്ഞാല് അന്നൊ ക്കെപറഞ്ഞ നമ്മളെ ഈ പ്ലാവിന്റെലൊക്ക്‌ണ്ടാവുഅല്ലോ അതോണ്ട് ഇതേപോലെ തന്നെ കുത്തിയാണ്ടൊക്കെ മറ്റേ ഗ്ലാസ് പോലെ കു ത്തിയാണ്ട് കോരി കുടിക്കാ ചെയ്യാ അന്നൊക്കെ അന്നൊ ഇപ്പമ്ക്ക് ഭക്ഷ അന്നൊക്കവർക്ക് ഭക്ഷണം കിട്ടാന്ന്
ക്ട്ട്ടാന്ന് നമ്മുക്ക്പ്പഴ് കൂടുതലായിട്ടാന്ന് ഉം എങ്ങനൊക്കേ കഴിക്കണ്ടീ അറീലപ്പൊ
അതാണ്. അന്നൊക്കെർഞ്ഞ ഒരു ബിരിയാണിം, അ ഓൽക്കൊരു കല്യാണംന്ന് പറഞ്ഞാ അത്രീംഹരാണ് കാരനെന്താണ്, ഈ കല്യാണത്തിന് കൂട ആ കല്യാണത്തിന്കൂടിയാല് കൂടിയാലിപ്പിരിക്ക്‌ക്കലോ ഇപ്പെന്താ മ്മക്കെന്തിനാ കല്യാണം മ്മള് വീട് ആഴ്ചയിആഴ്ചയില് ബിരി ബിരിയാണിയന്നെ. ആഹ് ബിരിയാണിയിണ്ടാക്ക്‌ണ്ട് പൊറ പ്പ പോയി കയിക്ക്‌ന്നെ, ഇതൊക്കെ തന്നെല്ലെ പണി പ ആ പക്ഷെ അന്ന് ഹ് ഞമ്മള് ഇപ്പത്തൊക്കെ വെല്യും അന്നത്തൊക്കെ വെല്യുംഅ അനുസര്ച്ചോ ക്കാണെങ്കില്, ഹ്മ്മ് അന്നൊക്കെർഞ്ഞാല് ഞമ്മക്കൊക്കെ ചിന്തിക്കാർണോ നമ്മള് ഈ അൻപത് പൈസക്ക് പഞ്ചസാരൊക്കെ കി ത്തെ കാലാണ്. ഇ ആഹ് ഇപ്പൊക്കെത്രേണ്. അന്ന് പിന്നെ പ റഞ്ഞിട്ട് ഇല്ല, അതാണേ അന്നയി ത് പൈസ ഇരുപത്തഞ്ച് പൈസ് സ, അങ്ങനെക്കേണല്ലോ ഓരോ സാധനത്തിനായിട്ടൊക്കെ, പിന്നതേപോൽതന്നെ അന്നവര്ക്കത് വലിയ പൈസായിരുന്നു. അയിന് ആഹ് ശമ്പളും അത്രേണ്ടാവുള്ളൂ പണിയെട് ത്താല് ഉം ഉം ഉം ആ ഇപ്പത്തേന്ന് പറഞ്ഞാ ഇപ്പത്തെതിനൊക്കെ ഇപ്പെല്ലാ സാധനത്തിനും വെല കൂടി പണിക്കാര്ക്ക് വെല കൂടി. സാധനങ്ങൾക്ക് വെല കൂടി. അങ്ങനേണല്ലോ ഇപ്പൊ സ്വർണം തന്നെ കണ്ടീലേ
ആഹ് ആഹ്
എന്തോരു വെലേനി അറിയോ ഒന്ന ഒന്നരവരെ ആയീനി
ആഹ് ഹും ഇന്റെ കല്യാൺത്തിനൊക്കെ ഇരുവത്തിമൂന്നൊ ഇരുവത്ത്രണ്ടൊക്കേണി
ആഹ് അങ്ങനേര്ന്ന് ലേ ഹ് ആഹ്
പൊർ
ആഹ് പൊറത്തെ ഇപ്പ അന്നാ സ്വർണം വാങ്ങിയാണ്ട് ഇപ്പം കൊട്ക്കണങ്കി ഞമ്മ ആഹ് അന്നാ ആ സമയ അന്നത്രേഉള്ളു അമ അ ത്രയും സാധൻത്തിനും വെലയ്ണ്ടാവും കൊറവുള്ളൂ അമ്മക്ക് ഇന്നത്തെ മരില്ലല്ലോ, ഇന്നിപ്പം നമ്മള് ഒന്നര ലക്ഷത്തിന് സ്വർണം വാങ്ങീണെങ്കില് അയ്നൻസര്ച്ച് അമ്മള് വേറെ എല്ലത്തിനും ദേ പോൽതന്നെ പണിക്കും ഒക്കത്തിനും കൂട്യല്ലോ വെല അം മപൈസ കൂടിയല്ലോ, പിന്നെ അതേപോൽ തന്നെ അമ്മള് പണ്ടൊക്കെതേപോൽതന്നെ സ്വർണ്ണം ണ്ടാക്കി വെച്ചോൽക്കൊക്കെ ഇപ്പം കൊടുത്താ നല്ല ലാഭാണ് ഇറച്ചിന്റെ പൈസ കിട്ടും. അങ്ങനേണല്ലോ എനി ന്നിട്ട് പിന്നെ വേറെന്തൊക്കെണ്ട് ചായകുടി ചായകുടി എല്ല എന്തെങ്കിലും പലഹാരം ണ്ടാക്കലുണ്ടോ. ആ ഞാന് തേപോൽതന്നെ ബോ ഡ യോ യോ ഹോസ്പിറ്റൽ കേസ്ണ്ടായിരുന്നു. അപ് പ്പ ബോണ്ടിണ്ടാക്കിക്കുന്നു ആഹ് ഉം പത്തിര്യും തിന്ന് ചൂടുള്ള ചായും കുടിച്ച് നാവും പൊള്ളിക്കട
ആഹ്
ആഹ് ഭഹി ആഹ് ആഹ് എന്തെങ്കിലുണ്ടാക്കാഷ്ടാണോ? പലഹാരം എന്തെങ്കിലും ണ്ടാക്കാ ഇഷ്ടാണോ? ഇഷ്ട്ടാണ് ല്ലേ ഇന്ന പോലെ തന്നാവു ലേ, ഇൻക്കും ഭയങ്കര ഇഷ്ട്ടാ സാധനം വേണെന്നൊള്ളൂ. ഇണ്ടാക്കാൻ ഭയങ്കര ഇഷ്ട്ടാണ്. എന്തേ എഹ് എന്തെങ്കിലൊ ക്കെ ണ്ടാക്കും. എന്താ സ്പെഷ്യലായിട്ടക്കെ എന്തണ്ടാക്കല് കൂടുതലും
ഞാ ഓൽക്ക് ഒഴിവ് ഇണ്ടാവുമ്പോങ്ങനെ ബിരിയാണി ഒക്കെ വെക്കും ആഹ് കൊർച്ചര്യും ഞങ്ങക്ക് കൊർച് മത്യല്ലോ
ആഹ് ആഹ് കൊർച് മതി. കുക്കറിലാണൊങ്ങള് വെക്കല്
അല്ല. ഞാൻ ചോ അരി തളപ്പിച്ചാൻ ബിരിയാണി പോട്ടിലെക്കും
ആ ബിരിയാണി പോട്ടില വെക്കു ലെ. അഹ്ണ്ടാവുമ്പോ സുഖ ഗ്യാസ്മെ വച്ചാ മതിലേ പറയാ ഗ്യാസൊക്കെ കിട്ടുണ്ടോ എങ്ങനെ ഇപ്പോ പാട്
കിന്നുണ്ട്
കിട്ടണ്ടി ല്ലേ ചെലെട്ത്ത് ഇപ്പ കൊറെക്കെ ശരിയായിണ് എന്ന തോന്നണേ യുധൊക്കെ ഏഹ് കൊറെക്ക കുറന്നിന്
ആഹ് പക്ഷെ ബുക്ക് ബുക്ക് ചെയ്യുമ്പോ രണ്ടു മാസം കഴിഞ്ഞിട്ടേ പിന്നെ ബുക്കിംഗ ആവുള്ളു
ആവുള്ളൂ പക്ഷെ ഞങ്ങൾക്ക് ഇതേപോലെ തന്നെ ബുക്ക് ചെയ്ത മൂന്ന് സം കിട്ടിയിട്ടോ രണ് പ്രാവശ്യം അങ്ങനെ കിട്ടി ഇനിയിപ്പത്തെ ഇങ്ങനൊന്നും അറിയൂല ആഹ് ഇപ്പ ന്നെ കൊറ ക്ക അമർന്ന്ണ് പ്പ അതിക്ക വീട്
ആഹ് കൊറ ആമർന്നണ് ബുക്ക് ചെയ്തിട്ട് കിട്ടിയ വേഗം വരും ഗ്യാസ് വേഗം കിട്ടും പക്ഷെ ബുക്ക് ചെയ്യണമെങ്കിലും
അങ്ങനെ അങ്ങനെ ആവൂലേ പിന്നെ ഇതേപോലെ തന്നെ അധിക വീടുകളിലും എന്താണ് ഇപ്പം ഗ്യാസൊക്കെ വെ എന്താണ് വെലകതായപ്പം അടുപ്പാണ് അടുപ്പ് ഉണ്ടാക്കിക്ക കറന്റ് അടുപ്പ അതല്ല എന്റെ വീട്ടിലൊക്കെ അങ്ങനെയണേ അവര് ഉപയോഗിക്കാറില്ല ഏഹ് കറന്റ് അടുപ്പ് പ്പ് ഉപയോഗിക്കാറില്ല ഗ്യാസന്നെ ണ് ഫുള്ള് ഗ്യാസ് ഒരു മാസം ഒന്നര മാസം ഒക്കെ കിട്ട തോള്ളൂ ഇപ്പ എന്ത ചെയത് അടുപ്പൊക്കെ പൊളിച്ച് ആദ്യത്തടുപ് ഇണ്ട് സംഭവം എന്നിട്ട അതൊക്കെ കേടന്നപ്പം പിന്നെ അങ്ങനെ അടുപ്പത്തേക്ക് വെക്കല്ല ള്ളൂ അപ്പൊ അതൊക്കെ പൊളിച്ച് നന്നാക്കിക്ക ഇപ്പൊ ഒരു വീദം ഒരു ഒരുവിധം വീടുകളിലൊ കടുപ്പ് പൊളിച്ച് നന്നാക്കിക്കാണ് ചെയ്യുന്നത് പിന്നെ അതേപേലെ തന്നെ ഹോട്ടല് ഞങ്ങളവിടുത്തെ ഹോട്ടലൊക്കെ അതേപോലെ തെ അവിടെക്കെ അടു പ്പ് ഇണ്ടാക്കാണ് ചെയ്തത് കാരണം ഉമ് ഇപ്പൊ ഈ ഗ്യാസിന്റെ ഒരു പ്രശ്നം കൊണ്ട് ഇപ്പം കൂടുതലും വ നമ്മുടെ നാട്ടിൽ ഇണ്ടാവുന്ന ഹിന്ദിക്കാരൊക്കെ ഓൽക്കൊക്കെ ഭയങ്കര പ്രശ്നായി ഓലൊക്കെ ചെറിയ ഗ്യാസിന്റെയ കിടുത്ത അതാണല്ലോ അതൊണ്ട്പ്പോ ഒരക്കെ പണിക്കാരൊക്കെ നാട്ടിൽ പോയിട്ട് വരന്ന ല്ല അങ്ങനെ ഓഹ് ഓല്ക്ക് പിന്നെ ഓര് പിന്നെ വിറകിലൊന്നും ഒന്നും വിറകടുപ് ഉണ്ടാവൂല ല്ലോ ചെറിയ റൂമല്ലേ ഉണ്ടാവ അവർക്ക് അപ്പൊ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു ഗ്യാസും അതേപോലെ തന്നെ അങ്ങനത്തെ എന്തെങ്കിലോക്കെ എല്ലാം ഉണ്ടാവുക ഓൽക്ക് പ ട്ടാ ഞാൻ പിന്നെപ്പം അടുപ്പൊന്ന ഉണ്ടാക്കി ഓർക്ക് മുതലാവോ ഓര് കൊറച്ച് കഴിഞ്ഞ ഇവിടുന്നങ്ങട്ട് പോവേണ്ടതല്ലേ അപ്പം പിന്നെപ്പ അതൊ ണ്ട് ഇപ്പ പണിക്കാരോണ്ടങ്കിൽ ആഹ് നാട്ടില് പോവാ അതുകൊണ്ടിപ്പം നാട്ടില് കൊറേ പണിക്കാർ ഇപ്പ കിട്ടാതായി എല്ലാ കാര്യവും അല്ലെങ്കിൽ പിന്നെ ഹിന്ദിക്കാര് അവരുണ്ടാവും ഏഹ് നാട്ടില് പണി എടുക്ക അവരെ അങ്ങ് ശരിക്കും പണിയെടുക്കുള്ളൂ ഏഹ് കൂലി കുറച്ച് കൊടുത്താലും ചി ആഹ് ഇപ്പോഇത് എന്തൊക്കോ സമരം ചെയ്യണ്ടന്ന് പറഞ്ഞ ഓലും ഇതേ പോലെ തന്നെ ഞങ്ങൾ നാട്ടിക്ക് വരണെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് ഇത് കൂട്ടിട്ട ശമ്പളം കൂട്ടിട്ട തന്നെ ഓല പറഞ്ഞിട്ടും കാര്യല്ല ഗ്യാസിന് ഇതിനൊക്കെ വെല കൂടിയതല്ലേ അവർ ക്കും വേണ്ടേ എന്തെങ്കിലൊക്കെ അതാണ് എന്താ ചെയ്യാന ഇപ്പ ഞ്ഞി ങ്ങ കൊറ ക ഇതൊക്കെ ശരിയായി എന്നാ തോന്ന ഇനി കിട്ടിക്കാര ഞാൻ പറയാ പൊറാട്ടക്കൊക്കെ പതിനഞ്ച് രൂപായി മാറിണ്ട് ഇപ്പൊ ആദ്യക്കെ പ ആ പതിനഞ്ച് രൂപണേ ആദ്യൊക്കെ ഓഹ് ജാവ കൊറക്കെ ഇനിയിപ്പം ഗ്യാസ് കിട്ടിയാല് ഓല് കൊറക്കുന്ന് തോന്നണില്ല കാരണം കൂട്ടി കഴിഞ്ഞോല്ക്ക് കൊറ ക്കാൻ ഭയങ്കര മടിയാണല്ലോ അതാണ്ഹ് നാളെ
കൂട്ടിയാ പിന്നെ കൊറയില്ലല്ലേ ആഹ് ഏത് സാധനത്തിനു അങ്ങനന്നെയ പിന്നെ കൊറയില്ല
ഓല് കൂട്ടി കഴിഞ്ഞാ പിന്നെ കൊറയാം ഭയങ്കര പ്രയാസം ന്നാ ഞാ വിളിക്കാട്ടൊങ്ങളെ ശരി ഉ